ഫണി തിരക്കിലാ ആ തെരക്കിലേരുന്നു ആഹ്
എന്താ വിശേഷം
സുഖായിട്ട് പോണ്
എന്താ പണി
പണി രാത്രിക്കത്തെ ഭക്ഷണം ഉണ്ടാക്കാരുന്നു
എന്താ സ്പെഷ്യൽ ഉണ്ടാക്കുന്നെ
ചീരയും മീനും ഇതൊക്കെ മീൻ പൊരിക്കാനൊക്കെ ഇണ്ട് ചീര ണ്ടാക്കാനും ഒക്കെ ണ്ട് പാടത്തെ പണില് പിന്നെ
ചായൊക്കെ കുടിച്ചോ?
ചായപ്പണിയൊക്കെ നാല് മണി. നാലര അയിൻ്റെടെ കഴ്യ്യും അതിന്റെ ഇടയില് കഴിയും
എന്താ കടി
ഇന്ന് ചെയുതായിട്ടുള്ള കടി ആയിരുന്ന് അങ്ങനെ അങ്ങ് കഴിഞ്ഞു. സാധനം ഉണ്ടാക്കി വെക്കാൻ നേരം ഉണ്ടായിരുന്നില്ല ഫോണെമേൽ ഇരുന്ന കാരണം. നാള രാവിലൊക്കെ ഉണ്ടാക്കാൻ റെഡി ആാക്കി വെച്ചിട്ടുണ്ട് പിന്നെ
മഴയൊക്കെ ഇണ്ട അവിടെ
മഴ നല്ല ഇട്ട്ത്തി നിൽക്കുന്നുണ്ട് പെയ്യോയന്ന അറിയില്ല ഇനിയിപ്പോൾ അങ്ങനൊണ് പോകോ നാല് ദിവസം കഴിഞ്ഞിട്ടാകോ അടുത്ത മഴ
അങ്ങനെ ഇവിടെതാപ്പ കൊറച്ച് ചാറന്നുണ്ട് ചെറുതായിട്ട് ഇത്ര നേരം ഇണ്ടായില്ല നല്ല മഴ ചാറുന്നുണ്ട്
പിന്നെ എന്താവാ പരിപാടി
എന്താപ്പ ഒന്നുല്ലങ്ങനെ അങ്ങനെ വെറതെ ഇരിക്കഞ്ഞു അപ്പൊ ഞാൻ അങ്ങനെ വിളിച്ചോക്കിയതാ ഉ
നിസ്കരിക്കാൻ ഇല്ലകിൽ ആക
ആതന്നെ ഉം പിന്നെ എല്ലാാരെയും ഇവിടെ
വീട്ടിൽ ആരൊക്കെ ഉണ്ട്ന്ന് പറഞ്ഞേ
വീട്ടില് ഇമ്മച്ചിയുണ്ട്, ഇമ്മച്ചി ഞാന് ആ അപ്പ ഇല്ലമ്മ ഉമ്മച്ച ഇല്ല എവിടെപ്പച്ചേ ഞാനും ഒറ്റക്കള്ളൂ.
തന്നെ അല്ല ഒന്ന് ആ ഫുഡ് ഉണ്ടാക്കുന്ന വന്നി
ആ ആ ഞാനുംഉപ്പ അതന്നെ ഞാനും ഇപ്പച്ചും കൂടെ കുടിട്ടാണ് മീൻകറി ഉണ്ടാക്കിയത്
ആ ആക്കി
ഇല്ല രസക്കേ ആ അ കൊറച്ച് കൊറച്ച് ഇവളോടി വിശപ്പ് ഉണ്ടായിരുന്നു പിന്നെ മീനും പൊരിച്ച് ഉ ആഹ
ഇപ്പ എപ്പച്ചിക്ക് എങ്ങനെണ്ട്?
ആ ഇപ്പൊ കൊഴപ്പല്ല. റൂമൊക്ക് മാറ്റിയേക്കണ് നാളെ വരും എന്താ അറിയില്ല ഒന്ന് പറഞ്ഞ ഞ്ഞിട്ടില്ല. അവിടുത്തെ അവസ്ഥ. ഇല്ല ഓപ്പറേഷനൊന്നുല്ല അവിടത്തെ അവസ്ഥ എന്താന്ന് നോക്കീട്ട് കുഴപ്പമൊന്നുമില്ലെങ്കി നാളെ വരും ഈ വാര്യല്ലിൻ്റെ അവിടെ ചെറിയൊരു പൊട്ടുണ്ട്. ഉം അപ്പം അതന്നെ അപ്പൊ ബെൽറ്റ് ഇട്ടെക്കാണ് അപ്പൊ അനങ്ങാനേ പാടൂല
അപ്പൊ അതന്നെ അല്ല അമ്മച്ചിക്ക് ആരൊക്കെയുണ്ട് പിന്നെ അതന്നെയാണ് മ്മച്ചി പോയത് ഇപ്പ ഉമ്മച്ചിക്ക് ഉമ്മച്ചി ഇല്ല.
ഇല്ല ഉമ്മച്ചിന്റെ ഉമ്മ മരിച്ചിക്കണ് എന്നിട്ട് രണ്ടാമത് കെട്ടിയതാ ഇപ്പൊ
പിന്നെ ഉമ്മച്ചി ആ
ആ ഞങ്ങളിങ്ങനെ എല്ലാരും ഒരുമി ച്ച് പോകുന്നല്ലാതെ ഉമ്മച്ചി ഒറ്റക്ക് ഒന്നും പോയി നി
അത് ശരി ഇപ്പൊ ആദ്യായിട്ടാവൂലെ ഇങ്ങനെ
ഇപ്പൊ ആശുപത്രീല് ആയ കൊണ്ട് ആശുപത്രി പോയതാ. ഇപ്പൊ ആശുപത്രീലാ ഉള്ളത് അപ്പൊ അവിടെ രണ്ടാള് വേണല്ലോ
അതായിക്കൂടെ ബെൽട്ട് ഇട്ട സ്ഥിതി ക്ക് ബാത്റൂമ് ഒക്കെ ഓക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഭയങ്കര. ഞാൻ ക ആ കെടുത്തം കുറച്ച് കെട ക്കണ്ടിവരുക
അതന്നെ അത് കിടക്കണം ഇളകാതെ കിടക്കണം ഇല്ല അങ്ങട്ടുണ്ട് എല്ലാവടോം ഓരോരുത്തന്നെ പോക പെരയിലേ
പിന്നെ ഉം ഇനി രാ
ഉം പിന്നെ രാത്രി ഉച്ചക്കത്തന്നെ
ഉച്ചക്കത്തന്നെ
ഉച്ചക്കത്തന്നെ ഞങ്ങള് രണ്ടാളും അല്ലേ ഉള്ളൂ. ഉം
ജേഷ്ഠത്തി വന്ന് വരവില്ല
താത്ത ഉണ്ടായിരുന്നു അപ്പൊ ഓള് ഞായറാഴ്ച രാത്രി പോയി
തന്നെ ഇഞ്ഞെന്നാ വര്യ ഇഞ്ഞിപ്പോ വെക്കെ ഇ
ഇനിയിപ്പോ കുട്ടിക്ക് സ്കൂളിൽ ചേർത്തിയോണ്ട് അതിന്റെ ഇനിപ്പോ അടുത്ത ശനിയും ഞായറും പിന്നെ കാവുമ്പോ ലീവിന് വരുള്ളൂ
റ്റൂല
ഇല്ല ഇവിടുന്ന് പോകാൻ പറ്റൂല്ല
തന്നെ
ന്താണ് അങ്ങനെ ബസ് താ ഓളെ പെരെൻ്റെ എട് ഇതൊക്കാണ് സ്കൂള് അപ്പൊ ഇവിടന്നാവുമ്പോ നല്ല ബ ഒരാൾ ത്ത ബസ്സൊന്നും വന്നിട്ടില്ല മ്മ് അല്ലെങ്കിൽ ഇവിടന്ന് ആരെലും ഇവിടുന്ന് രാവിലെ കൊണ്ടാ ക്കണം മ്മ് അത് ബുദ്ധിമുട്ടാണ് വണ്ടി സ്കൂട്ടി ഒട്ടിക്കാനറിയാ കാറ് ഓ ടിക്കാൻ അറീല
വന്നാ മതി കുറച്ച് ദൂരണ്ടാ തന്നെ കുട്ടികള് ഒറ്റക്ക് പോകുമ്പോൾ ശ്രദ്ധിക്കണം പെൺകുട്ടിയാണ്
ആഹ് പെൺകുട്ടിയാണ്
മ്മ് എല്ലാ വെള്ളിയാഴ്ചയും വരുവോ
അല്ല ഇത് ഇതിപ്പം ഇപ്പള ചേർത്തിയത് അപ്പൊ അല്ലെങ്കിൽ ഇങ്ങനെ വല്ല താഴ്ചയിൽ ഇങ്ങനെ ഇടയ്ക്ക് വരും ഒരാഴ്ച നിൽക്കും പോകും അങ്ങനെയൊക്കെയാണ്
ടെണ്
ഇവിടെത്തന്നെ ഇണ്ട് നാട്ടില്
തന്നെ ആഹ് ഇത്ത വേറെ പോയി ക്ക്ണ
ഇല്ലല്ല ഓര് ഇപ്പോ ഇനി പെര കെട്ടാൻ നോക്ക്ണ്ട്
പുതിയ വീട് ഉണ്ടാക്ക്ണ്ടാവൂല്ലേ
മ്മ്
പിന്നെ
മ് അവടപ് അവടപ്പ താത്തീം ഓലെമ്മിം അളിയനും തന്നെ നൊള്ളു
പിന്നെ അതപ്പുണ്ട് മൂത്തച്ചി എളേച്ചി ഓന്നൂല്ലേ
ആഹ് ഇണ്ട് ടാ നാത്തൂനുണ്ട് ചെർത് പിന്നെ ഒരു എളച്ചിണ്ട് അപ്പെ ഇളച്ചിം ഓളെ ചെക്കനും ദുബായീലാ ഓൽ രണ്ടാളും മ് അപ്പൊ ഇവരിപ്പൊവരെ പെരെക്കെ വല്ല്യേ നേരാക്ക്യേതാണ് പിന്നെ സ്ഥലൊക്കെട്ത്ത്ട്ട്ക്ക്ണ് സ്ഥലൊക്കെട്ത്ത്ട്ട്ക്ക്ണ് അപ്പ വേറെ വീടൊക്കെ ഇനിഞ്ഞിപ്പോ ഇണ്ടാക്കെയ്ക്കും
ആ ഇമ്മച്ചിക്ക് എല്ലാം ഇപ്പച്ചി അന്റെ ഇപ്പച്ചി ഗൾഫിലേര്ന്ന്
ആഹ് ആദ്യം മ് ഇപ്പ ഇല്ല ഇല്ല ഇപ്പ ഇവടത്തന്നെ
എന്തേലും ചെയ്യണ്ട
ഏ
അല്ലന്തേലും എന്തേലും നാട്ടിലെ ന്തേലും പണിക്ക് പോക്ണ്ടോന്ന് ചോയ്ക്കാ
ഞാനോ
ലാ അന്റപ്പച്ചി
ആ ണ്ട് ഉസ്താദാണ് മ്
സ്സിലാവൂലേ
ആഹ് മദസില് ആഹ് ണ്ട് ണ്ട്
അയ്ശെരി ആഹ് ന്നോക്കെ ത്തിന്റെ തായല്ലല്ലേ ഒഴിവാവാനും മദർസ ഒമ്പതും പത്തും വ്യാഴം വെള്ളിയാവും ബുധനും വ്യായോം വെള്ളീം അവധി ഉണ്ടാവും വ്യാഴാഴ്ച അവധിണ്ടാവും വ്യാഴാഴ്ച അവധിണ്ടാവും വെള്ളി ഒരു ബുധനും വ്യാഴ രണ്ടീസം അവധിണ്ടായിരുന്
ഉമ്മ് ശെരിയാ വെള്ളി ഇല്ല വെള്ളി ഇല്ല മദ്രസ വെള്ളിആയ്ച്ച ല്ലല്ലോ
ആഹ് അല്ല ഞങ്ങളവടെ ചെലപ്പോ ചെലേ മദ്രസ്സ് ഞായറാഴ് ച്ചേണ് ഒഴിവ് വെള്ളിയാഴ്ച ഇപ്പതാ ഫുട്ബോൾ കളീനെ പറ്റിട്ട് പറഞ്ഞു മദറസ്താദ്മാരെ വീഡിയോ കണ്ടീലേ ഓ ലീവ് തരോ ഹഹ ഇന്റെ മോന് അർജന്റീന കളിയാണ്ന്ന് പറഞ്ഞട്ട് ഉസ്താദ് ഓരോരോ കോമഡി
സ്കൂളിലായാലും ഇപ്പ പരിപാടാണല്ലോ കുട്ട്യാക്കൊ ഒരേ കളറെ ഡ്രസ്സ ഒക്കെ ഇട്ട് പന്ത് കളീം
ആ ഇന്റെ മോനതാ വണ്ടേ ജേയിസി വണ്ടേ കൊടുത്തി ന്ന് എന്റെ ഏട്ടത്തീടെ മോൾക്ക് ഓ ന്റ ടുത്ത് എല്ലാ കളി എല്ലാവിധമുണ്ട് അപ്പോ തോൽക്കുന്ന ഞാൻ പറഞ്ഞ തോൽക്കുന്ന ഇജിതാനാവില്ലന്ന്
അത് നല്ലൊരു ഐഡിയ
അവനാവുമ്പം കളിയാക്കും ആ ആ്എല്ലാരും ബാണ്ട്‌
അ ഉ
ആന്ന് മുട്ടടിച്ച് തരുോ ഒന്നും വിചാരിക്കണ്ടാ അത് പകുതി മൊട്ടച്ചെവരും ഞാൻ പറഞ്ഞ മേലാ ചപ്പാങ്ങനെ ഫരി പിരികാണ് വടിച്ചുകൊണ്ടെ നനക്കണ്
എന്നാ പുതിയ അങ്ങട്ട് മാറിക്കി ട്ടിക്കോളും
പിരാന്താണേ
ഉം അനെ ആ ഒരു ബെറ്റിക്കോല ഒരാൾ തോറ്റ ഒരാൾ മുട്ടടിക്ക ജയി
ആ അങ്ങനെ ആ വോട്ട് ജയിച്ച തന്നെ വണ്ടീലെ
ഉ
എന്നിട്ട് രാത്രിക്കൊക്കെ ഇ എന്താ ചെയ്യാ
ഇ അതിനെ ഉണ്ടാക്കിയല്ലേ ഇപ്പ ചുടുവാണെങ്കിലും വേറെ ചപ്പാ സാത്യം അങ്ങനെ എന്തേലും ഒക്കെ
വൈ ചോറൊന്നുമില്ല ഷുഗർ ഒക്കെ ഉണ്ടോ
ആ ഉണ്ട് ഷുഗർ ഉണ്ട് ഉ ആ രാത്രി ആ ഇണ്ട് അപ്പൊ വന്നില്ലെങ്കിൽ കൈക്കു ളുണ്ടാക്കും കുഓ
ആ അല്ല രായിപ്പൊടിയൊക്കെ ഉണ്ടെങ്കില് ആ രായി ഇ ണ്ടെങ്കിലൊക്കെ ഗുട്ടൊക്കെ നീ
ആ അതന്നെ ഇ മ്മെച്ചി ഉണ്ടാവുമ്പോ അങ്ങനെ ചൊട്ടെ ടുക്ക അതോണ്ടും പുട്ടു ചുടും ദോശ് ട്സ് ഉണ്ടാക്കി കൊടുക്കും രാത്രി അങ്ങനെ ചോറ് തിന്നു ഇല്ല ഏ
പ്രസറുണ്ടോ
ഇല്ല അതില്ല അതൊന്നുമില്ല ഷുഗർ മാത്രം
അതന്നെ മതിയല്ല മോളെ വേദന അറിയില്ല വേദനയും അറിയില്ല എത്ര ഇണ്ട് കൂടുതലുണ്ടാ
അതുതന്നെ കൂടുതലാണ് ഇടക്ക് കൂടും ഇടക്ക് കൊറയും അങ്ങനെ ഇക്കെ കൂടാണ് ചെയ്യല്
കൂട് ആഹ് ചെക്ക് ചെയ്യലില്ലേ ഓക്കെ
ആ എടക്കിടക്ക് നോക്കും നിങ്ങക്കെ പിന്നെ പ്രെസറ് നോക്കിട്ട് അങ്ങനെ ചെയ്യും ഉം ഇവിടക്കെ പിന്നെ ഇടക്ക് ഇങ്ങനെ മാസത്തിലൊക്കെ അങ്ങനെ നഴ്സുമാര് വരും ആശുപത്രിന്ന്
ആഹ മുറിയൊക്കെ ഉണ്ട മുറിയൊക്കെ ഉണ്ടാവുമ്പോഴാണ് മരുന്ന് മുറിയുന്നുണ്ടായ മാത്രം
അത് മാറൂല ചിലപ്പോ വിരലൊക്കെ മുറിച്ച് കളയേണ്ടി
അതന്നെ നമ്മളറിയ ആ രോഗിയ അറിയില്ല അതാണ് പ്രശ്നം രക്തം പോണതറിയില്ല രക്തത്തി ഇനി അങ്ങനെ എന്തെങ്കിലും ഇതൊക്കെ ഷുഗറിന്റെ പ്രശ്നം ഉണ്ടായാലും ആ പിന്നെ അത് സോഡിയത്തി്ൻ്റെ അങ്ങനെ ഒക്കെ പ്രശ്നം ഉാണ്ടാവും
എന്താ ഉം
കണ്ണിന് കാഴ്
ആഹ അതെന്നെ കണ്ണിനാണ്
നരമ്പിനെ അതാണ് നേരെ കണ്ണിനാണ് ബാധിക്കല് അറിയില്ലല്ലോ ഉം ഷുഗർ ഇണ്ടായ ഇൻസുലിൻ കുത്തണ്ട
ഇല്ലാത്ത ഒന്നൂല്ല
തന്നെ മ്മ് ഉമ്മച്ചിക്ക് അത്യാവശ്യം
എല്ലാം മേച്ചക്കണന്ന എല്ലാം ഉമ്മച്ചക്ക് കാലിന്റെ മുട്ട് ഇപ്പ ഇങ്ങനൊരു വേദനയാണ് അപ്പൊ അപ്പൊ അങ്ങനെ കൊറേ സ്ഥലത്ത് കാണിച്ചപ്പോ ഓപ്പറേഷൻ വേണംന്നൊക്കെ പറയുന്ന ആ അത്ണ്ട് അപ്പ എല്ലാരും പറയുന്ന ഈ പ്രായത്തില് സാധാരണ എല്ലും കുറച്ചച്ച് പ്രായമായിയി കഴിഞ്ഞട്ടാ അത് വരിക
അതാണ്
ചെക്കൻ ഇപ്പൊ തന്നെ വന്നപ്പോ ങ്ങനെ ഡോക്ടർമാരും ഇങ്ങനെ അത്ഭുതപ്പെട്ട്
ഉം ചെലെ ഇനിക്ക്ണ്ടത് മുട്ടുവേദന ആ മുട്ടിന് തേമാനം പോലത്തെ പ്പാണ്ട് നോക്കലില്ല ഡോക്ടർമ്മാര്
ഇന്നാ ശരിട്ടോ വിളിക്ക്യാ പിന്നെ വിളിക്കട്ടോ ന്നാ ശരി